കുട്ടിയേള് ഒ-
ഇല്ലേ ഒറങ്ങിറ്റില്ലേ, ഓര് ഒറങ്ങണ ഈ നേരം പന്ത്രണ്ട് മണിയാവോ? അവര് സ്കൂള് വിട്ട് വന്ന്. ദാണ്ടേ സ്കൂള്ട്ട് വന്ന് ചോറ്- കഴിച്ചാണ്ടങ്ങന കെടന്ന് ഒറങ്ങും.
ആഹ്
പിന്ന എണീക്കുമ്പ ആറ് മണി ആകും.
ഉം അല്ല അപ്പ സ്കൂള് ഉറ്റക്ക് ഒറങ്ങി ശീല ഇല്ലല്ലോ, ഇണ്ടായിട്ടില്ലല്ലോ.
ആഹ് ഇപ്പ ചേർത്തിട്ടൊള്ളത്.
ചെറുതെത്രെ യു. കെ. ജി. യോ?
കെ. ജില്, എൽ. കെ. ജി.
ആഹ് അയ്ന്റെ താഴയുണ്ടാ ചെറിയ കുട്ടികളൊക്ക,
രണ്ട് കു, രണ്ടു വയസായ കുട്ടിയുണ്ട് പിന്നെ-
എങ്ങനെ?
രണ്ട് വയസായ കുട്ടിണ്ട് പിന്നെ, അയ്ന്റെ താഴെ- ഇപ്പോ എൻക്ക് ഇപ്പോ, ഗർഭിണിയാണ് ഞാൻ. അഞ്ച്മാസയ്ക്ക്ണ്.
എത്ര മാസാ അഞ്ചോ?
അഞ്ച്.
ഏഹ് മൂത്തതേക്കരം കര്തിക്കാണ്ട് കഴിഞ്ഞ്ട്ടാ.
എൽ. കെ. ജീല്.
ആഹാ.
ഉം.
രാവിലെന്ന് ഇസ്കൂള്കൊവാന്- നീച്ചോ?
അയിനൊമ്പത് മണിയാവുമ്പോ- ന്നീപ്പിച്ചും, ഞാനെ ന്നീച്ചില്ലെങ്കില്. പത്തരക്ക് വണ്ടി വെരുയ്. മറ്റേ ഒമ്പണിക്കും ബെസ്, ആഹ് എടുത്തെന്നെണ്.
ഉം എന്താ പ്രൈവറ്റിലാ, ഗവൺമെന്റിലോ?
പ്രൈവറ്റയിറ്റെന്നെ.
ഉം പ്രൈവെ, ഗവർമെന്റിലുംണ്ടല്ലപ്പോ.
ഇണ്ടേയ് ഗവൺമെന്റിലുണ്ട് പഷെ, ഗവൺമെന്റില്- അടുത്തൊന്നുംല്ല. പിന്നെ അമ്മക്ക് എട്ത്തുള്ള സ്കൂളാവുംമ്പോ അമ്മക്ക്- മീറ്റിങ്ങിനൊക്കെ പോവാനൊക്കെ സുഖല്ലേ.
ഇല്ല സാധ സ്കൂൾ ഇല്ലോലപ്പോ ആഹാ ഒന്ന, ഒന്നും രണ്ടൊക്കെള്ളസ്-
ഇണ്ട്ണ്ട് ഇവരെ സ്കൂള്ല് ഒന്ന്- രണ്ടാക്കണ്ടല്ലോ ന്നാല് വരെണ്ട്.
പ്രൈവറ്റ്ല്ലേ അമ്മള്- ഡൊണേഷനുംതൊക്-
ഉം ഉം ഉം ഓട്ക്കും ഷെ- ഗവർമെന്റ് - ഗവൺമെന്റ് ഇവരെ- സ്കൂളിലേയ് കുട്ട്യാള് കൊറവാണ്. അതൊണ്ട്ന്നോട്ടം കിട്ടും.
ആഹ് അല്ല ഇപ്പോ ഈ- ഗവൺമെന്റിലായാലും ഇപ്പ ഇങ്ങൻതീ എൽ. കെ. ജ്- കേജിക്ക് വേറെത്തിരിയാണ്. എട്ട് ടീച്ചർമാരൊക്കെ നോക്കാന് അയ്യാമാർ രണ്ടെണ്ണും ടീച്ചർമാര് വെറിം. അതന്നെ ഇന്റെ ഇന്റെആങ്ങളന്റെ കുട്ടീനെ ഈ പ്രാവ്ശ്യം രണ്ടാ രണ്ടാങ്ങൾന്റിം കുട്ട്യാളെ ഇപ്രാവ്ശ്യം ചേർത്തിനുട്ടോ ഒരാളെ പ്രൈവറ്റിലും ചേർത്തു ഒരാളെ ഗവർമെന്റിലും ചെർത്തു രണ്ടും ഒരു പ്രായംഎന്ന് പറഞ്ഞാല് അഞ്ചു മാസത്തിന്റെ വ്യത്യാസാണ് അപ്പോ ചേർക്കുമ്പോൾ രണ്ടു പേരെയു ഒപ്പന്നല്ലെ ഒരു ഈ വർഷം ചേർത്ത് ഒരാൾക്ക് ആഹ് ഒരാൾ അഞ്ചു മാസം മൂത്തതുവാണ് അപ്പോ ഓല് രണ്ടാളും ഒപ്പം എടുത്തുയാണ് വീട് രണ്ടുഉം ഒപ്പം ഇങ്ങനെ നടക്കുന്നതല്ലേ വീട്ടിലും കളിയിലും ഇവിടെ കളിക്കും അങ്ങോട്ട്‌ പോകും അവിടെ കളിക്കുമ്പോൾ ഇവിടെയും കളിക്കും അങ്ങനെണ് ദിവസം അതിന്റെ പ്രായം അല്ലേ ഇപ്പൊ മൂന്നരണ് കഴിഞ്ഞ്ക്കാണ്ട് അങ്ങനെ ഒരാളെ മറ്റൊട്ത് ഒരാളെ ഇപടിം ചേർത്ത് അപ്പൊ ഒരാൾക്ക് ഒട്ടെർഷിലാ പോണ് ഒരാൾക്ക് സ്കൂൾ ബസ്സിലുമാണ് പോക്കുന്നെ രണ്ടും രണ്ടും അയിൽ ക്കാണ് അപ്പൊ ഈ കുട്ടിനെ ഒരു കുട്ടിനെ ഇതെമാതിരി കുട്ടി പോവാൻ കൂട്ടക്കുല ഇമ്മയെന്നും ഇമ്മനെ ഏതാലും പറ്റൂലട്ടോ ഇഷ്ടല്ല ഇമ്മാനെ എന്നിട്ട് നീപ്പിച്ച് എട്ടരാവുംമ്പോത്തിന് വണ്ടി വെരും. ഈ കുട്ടി എനിക്കാണെങ്കിൽ പത്തണി ഒമ്പണിക്കാവും അല്ലെങ്കിലെ എനിക്കാണെങ്കിൽ പിന്നെ എന്നിട്ട് വല്ലിമ്മ ഓരോന്ന് പറഞ്ഞ് എണീപ്പിച്ചു സോപ്പിട്ട് മുഖകഴുകി ചായകുടിച്ചു ഒക്കെ നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞു കുളിമുറിയിലേക്ക് കൊണ്ടുപോയി അന്നെരത്തൊക്കെ രാവിലെ കുൾപ്പിച്ച് മാറ്റി ഒരുക്കി വണ്ടിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും എന്തെങ്കിലൊക്കെ പറഞ്ഞ്ക്കാണ്ട് അങ്ങനെ വണ്ടിന്റെ അവ്ടെറ്റൊന്നും അങ്ങനെ മൂളി പോവും പോയി ലാസ്റ്റ് വണ്ടിക്കു അങ്ങട്ട് അപ്പോ ടീച്ചറന്നെ വണ്ടില് കിടക്കുകയാ നിലത്തു കുട്ടിയേഇവിടുന്ന് ഇങ്ങനെ സോപ്പിട്ട് അയൽവാസി ബസ്സില് സ്കൂൾ ബസില് ആഹ് അപ്പൊ അവ്ടന്നണ്ട് അപ്പന്ന്ട്ട് അയിലണ് കെട്ക്കാണ് കുട്ടി അപ്പോ അവിടെന്ന് കുട്ടികെടന്നിട്ട് സ്കൂളിലെത്തിയാലും ഇറങ്ങൂല അയിനെ ആഹ് അപ്പോ ടീ ടീച്ചർമാര് നമ്മളറിയുന്ന നമ്മുടെ നാട്ടിത്തെ ടീച്ചർമാരുണ്ട് ആ ടീച്ചർ എന്നിട്ട് ഓരോന്ന് ആക്കി കൊണ്ട് വന്നാലും ഈ കുട്ടി കുട്ടി പറഞ്ഞു ഒരക്ഷരം പറഞ്ഞ കേൾക്കൂല ഒരു കുറുമ്പത്തി ത്തിയാണ് എന്നിട്ട് അവിടുന്ന് നാല് ടീച്ചർമാര് വന്നിട്ടാണ് കുട്ടിനെ ഇറക്കല് വണ്ടീന്നേ ന്നാലും ഇതാവില്ല എന്നിട്ട് പിന്നെ ഇങ്ങട് തിരിച്ച് വരുമ്പോഴുണ്ടല്ലോ നമ്മള് വീട്ടിക്കെത്തിയാൽ കുട്ടി ഇറങ്ങോ അതും ഇറങ്ങൂലാ വണ്ടീന്ന്
ഉം
തിരിച്ചെത്തിയാലും ഇറങ്ങൂല അപ്പൊ ഇതീനി ഈ പോക്കുന്നത് ഇഷ്ടല്ലായിരിക്കും അപ്പോ പിന്നെ ഒരു ദിവസം അപ്പൊ ഉമ്മ വാ ഇമ്മ ഇന്റെ ഉമ്മ പോകുമ്പോ കുഴപ്പില്ല ഉമ്മ പോവുമ്പോ വല്യമ്മ സോപ്പിട്ട് കാ എന്തൊക്കെ പറഞ്ഞിക്കണ അതെ മാരി ന്റെ ഒരു ദിവസം തീന്റെ ഉമ്മയാ കൊണ്ടക്കാൻ പോയിട്ടുണ്ട് വണ്ടി ഇറങ്ങണ്ടോട്ത്തേക്ക്
ആഹ് ആഹ്
മുറ്റത്തന്നെണ് നമ്മള് ഉള്ളിൽ നിന്നങ്ങാണ്ട് പോകാനായിട്ട് അവര് നോക്കിയാ കാണണ്ട ഇതേമാരി മുറ്റത്ത്ക്ക് ബസ് വരൂലാ അപ്പൊ അതേമാതിരി ഈ കുട്ടീന്റെ അമ്മ കൊണ്ടരാൻ വരും കുട്ടി വണ്ടീന്ന് ഇറങ്ങി പിന്നെ വണ്ടി കേയറിക്കാണ്ട് ഉമ്മ എടുത്ത് കൊണ്ടുപോയി അപ്പൊ ഈ ഡ്രൈവറും പറഞ്ഞു എതി ഈ കുട്ടി ഇങ്ങനെ ഒരു കുറുമ്പത്തി ഇത് പിന്നെ സ്കൂളിന്നും അങ്ങനെ തന്നെയാന്ന് വെച്ചേ കുട്ടികളല്ലേ പറഞ്ഞിട്ട് കാര്യല്ലാ പിന്നെ പിറ്റേന്ന് അന്ന് വ്യഴാഴ്ച വെള്ളിയാഴ്ചയാണ് ട്ടാ പിന്നെ ശനി ഞായർ ലീവാണല്ലോ പിറ്റേന്ന് ഈ കുട്ടി ട്ടിയൊക്കെ പറയണ്ട് ഞാൻ ആന്റെ എന്റെ സ്കൂൾക്ക് പോകില്ല താത്താന്റെ സ്കൂൾക്കാ പോകുള്ളൂ താത്താന്ന് വിളിച്ച് ശീലമായി ട്ടിയോളെ
ആഹ്
അപ്പ ഇന്റെ സ്കൂക്ക് പോകൂലാ ഞാൻ താത്താന്റെ സ്കൂക്കാ പോവാ ർഞ്. എന്നിട്ട് പിറ്റേന്ന് തിങ്കളാഴ്ച ആയ പ്പൊ ഓളെ സ്‌കൂക്കൊന്ന് പറഞ്ഞയച്ചൂട്ടോ ചേർക്കാതെ മറ്റോളൊപ്പം പർഞ്ഞയച്ചു അങ്ങനെ അവ്ടെ പർഞ്ഞയ് ച്ച് പിന്നെ കുട്ടിക്ക് കുഴപ്പൊന്നുല്ല പോവാനും കൊയ്പ്പല്ല്യാ. അവ്ടെ ചെർ ത്താർഞപ്പം ഓലും പർഞ് ആഹ് അയിക്കോട്ടെ കൊർച്ചീസം പർഞ്ഞയച്ചാളി പർഞ്. അപ്പം രണ്ടാ മത്തീസം കുട്ടി ക്ക് പോണീന് കൊയപ്പല്ല്യാ ന്നട്ട് മറ്റോട്ത്ത്ന്ന് ഓല് എന്തേ വരേനോയ്ച പ്പോള് അങ്ങട് വര്ണില്ല ഓള് താത്താന്റെ സ്കൂക്കാ പോണാർഞ്ട്ട് വെറുതവിടെ പർഞ്ഞയച്ചക്കാണ്. രണ്ട് മൂന്ന് ദിവസായിക്ക് പിന്നെ അവളെ ചേർത്തി ഇപ്പൊ കുട്ടിക്ക് ഒരു കൊയ്പ്പുല്ലാ. ഇബല് രണ്ടാളും ചിറിച്ച് കളിച്ച് പോണു വര്ന് പിന്നെ സ്കൂൾന്നും കൊഴപ്പല്ല
ആഹ് ആഹ്
ഇത് ഇതിന് ഒറ്റക്ക് രണ്ടും ഒപ്പം ഇങ്ങനെ പ പഠ്ച്ചു കൾച്ച്ണിം ഇതാക്ക്ണ അല്ലെ. പ്പൊ രാള ഇങ്ങടും ഒരാള അങ്ങടും ആക്കുമ്പളേ. അങ്ങനെ ആയി റ്റ്. പിന്നെ അതുവല്ല ഇബലെ ഈ സ്കൂളിന്റെ മുന്നിലാണ് ഇന്റെ ഹസ്ബൻഡിന്റെ കട നേരെ മു ന്നിലാണ്. ഓലെ ജനാതിലിന്റെ ജനവാതിൽ തുറന്നാല് കടീക്കാണ് കാണ അപ്പൊ ഇപ്പീ ജനാല അടച്ചിട്ടാണ് പറ്യാ. പിന്നെ ഉച്ചക്കും തൊക്കെ തൊർന്ന് കൊടുക്ക്വേ ഇന്റർവെല്ല് നൊക്കെ കൾച്ചാൻ വാണ്ടിട്ടൊക്കെ അപ്പൊ ഇബല് നോക്കുംന്ന് ഇ ബല് വട്ന്ന് അമ്മായി കാക്കാന്നൊക്കെ വിൾച്ചലാണ്. അപ്പൊ ഇവ ല് അമ്മായിക്കാക്കാനെ കാണും ചെയ്യാണ്. പി മിഞ്ഞാന്ന് വന്നപ്പോ കടീക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ. ഇന്നട്ട് വീട്ടില് വന്ന്ക്കാണ്ട് പറ അപ്പൊ അമ്മായി കാക്കാനെ കണ്ടോ പോയ്ച്ചു. അമ്മായി കാക്കാനെ കടേ കണ്ടിട്ടുള്ളു അമ്മായിക്കാക്കാനെ കണ്ടിട്ടില്ലാന്ന്. അപ്പം ഇബലതാ നോക്കിക്ണ്ട് ടീച്ചറില്ലാത്തപ്പളൊക്കെക്കാരം നോക്കണ്ട് അപ്പം ഞാൻ പർഞ്ഞ് ഇഞ് അമ്മായി കാക്കാനെ നോക്കര്ത് പഠിച്ചാനാ പോണെ അമ്മായി കാക്കാനെ നോ ക്കണ്ട ഞ്ഞ്. ഏഹ് ഞാൻ നോക്കുംന്നർഞ്ഞ്. ല്ല് മറ്റേത് ഒരു കുട്ടിനെ ഇച്ചേയ്ക്ക് ഒര് രു ദൂര്ത്താവുമ്പളേ
അങ്ങനെ
ആഹ് കുട്ടിക്കും തന്നെ ചെറുതും അല്ലേ അങ്ങനെ എന്നിട്ട് ഇത് ഡൊണേഷൻ ആഹ് മറ്റേ ഗവൺമെന്റിന്റെ തിലാണ് അയ്ലത്രിം ചിലേപ്പം മാസം ഫീസ് അടക്കാ പിന്നെ ബുക്കിനും ഇതിനൊക്കെ മതിയേ അയ്നാത്രല്ല. ഈ കുട്ടിക്ക് ഡൊണേഷനും അടച്ചതാ. ഇതിന് ഡൊണേഷൻ ല്ല. അയ് ത്തിന്റെ തായേ ഉള്ളൂ ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറേ ഉള്ളൂ രണ്ടായിരത്തിന്റെ തായെ ഇപ്പി തിന് പിന്നെ ഉം പത്തും ഇരുപതൊക്കെ ഡൊണേഷൻ അടച്ച്കാണ്ട് കെ ട്ട്യതാണെ. കെട്ടിച്ചേർത്തതാണ് ഇപ്പൊ ആ ഡൊണേഷന്റെ പൈസ കി ട്ടീല്ലാ ന്നറ്യേ. പ്രൈവറ്റാവുമ്പോ
ശരിയാണ് ആഹ് അതന്നെ
അപ്പം ഇബക്ക് എത്രെ ഡൊണേഷന്?
ഇബക്ക് എത്രെ. ചേർത്ത്യപ്പം രണ്ടായ്ത്തഞ്ഞൂറ് ഏഹ് ഡൊൺ നായ്ക്കാണ്ട് പിന്നേ മാസം മാസം അറുനൂറ്
അപ്പൊ ഈ ചെം പത്തും പയിനഞ്ചൊന്നുല്ല പ്പ ഡൊണേഷന്. ആഹ് ന്നാ ഇവളെ ചേ ത്തപ്പം പത്താണ് ഡൊണേഷന് പിന്നെ യൂണിഫോമിനും ബുക്കിനും ഒക്കെപ്പാടെ ഏഴായിരത്തി എത്രയോ അല്ല നാലായ്രത്തി ചില്ലാനെ യൂണിഫോമും ബുക്കും ഒക്കെ പാടെ അപ്പൊ ഈ യൂണിഫോമും ബുക്കൊക്കെ ഇന്നിട്ട്പ്പാണ്ട് കൊണ്ടോയി കൊടുത്തൂട്ടാ ഈ ഇപ്പ ചേർത്തോലിക്ക് ചോയിച്ചോക്കോണ്ടി പോയി നോക്കണ്ടി ഉപ്പാനെ പറഞ്ഞയിച്ച്ക്കാണ്ട് പിന്നെ ഇത് കൊടുത്തപ്പ യൂണിഫോമും ബുക്കും ആണ്ടേന്നെ കൊടുത്തു അപ്പ നോട്ട്ക്ക് എന്തൊക്കെയാ രണ്ട് മൂന്നെണ്ണം എഴുതിക്കണ് പറഞ്ഞ്ങ്ങാണ്ട് പിന്നെ നാലായിരത്തി ചില്ലാനുള്ളേ ചില്ലാന ഒഴിവാക്കി നാലായിരം രൂപ ബാക്കി വന്ന്
ഏഹ്
നാലായിരം കിട്ടി കിട്ടിയതായി എന്നാലും ഇപ്പ നമ്മളിപ്പോ കുട്ടി പോണില്ലെങ്കിൽ ഇപ്പോ നമ്മളെ ഇത് പറഞ്ഞിട്ട് കാര്യല്ലല്ലോ ആഹ് കുട്ടീനെ അങ്ങനെ തച്ച് കൊണ്ടോയി പറഞ്ഞയക്കാനും പറ്റൂ പിന്നെ ഇപ്പൊ ഈ പത് പത്തായിരം കിട്ടിയിട്ടില്ലാന്ന് പറഞ്ഞ് പത്തായിരം ചോദിച്ചപ്പ ഓല് പറഞ്ഞ് മീറ്റിംഗ് കൂടിയിട്ട് പറയ കുട്ടിക്ക് കൊയപ്പൊന്നുല്ല കുട്ടി ഇബടെ എത്തിയാ കൊപ്പയില്ലാന്ന് ആദ്യം ഓല് അതല്ലേയിനി പറഞ്ഞെ ഈ ഡൈവറൊക്കെ പറഞ്ഞു കുട്ടി ഇത് അങ്ങനെ ഒരു കുറുമ്പത്തിയാന്ന് അപ്പോ ഇമ്മക്ക് ഒരു നമ്മളെ കുട്ട്യാളെ പറയുമ്പം ഒരിതല്ലേയിക്കാരം കുട്ടി അങ്ങനെ ഒരു കുട്ടിയന്നെയാണേനു അപ്പേ ഇപ്പ നമ്മള് ന്നും ഇങ്ങനെ ഇവിടുന്ന് സോപ്പ്ട്ട് പറഞ്ഞയച്ച് പിന്നെ അവിട്ന്നും അതേമാതിരി ആവുമ്പളെ ഓല് പറയാ ഓല്ക്ക് ഒരു കുട്ടിയാണ് പോവല്ലേ കയ്യെ ഇതാവല്ലേ അപ്പ ഓല് പറിയാ ഇങ്ങടെ ചെറ് ഇതാക്കി കാളി അവിടെ ചേർത്തണ്ട ഇങ്ങനെന്നെ പറഞ്ഞിട്ടാണ് കുട്ടി നല്ല കുട്ടിയാണ് ഇവടെ എത്തിയാ കൊയപ്പൊന്നുല്ല നല്ല ആക്റ്റീവാണ്ന്ന്
ഏഹ്
അപ്പൊ ഓല് ഇതായിക്കാണ്ടെന്ന് ഇപ്പൊ ഡൊണേഷൻ കിട്ടീട്ടില്ലാ അപ്പ അങ്ങള പറിയാ അത് കൊഴപ്പല്ല ഇഞ്ഞിപ്പോ പിന്നെ പോയാലും കൊഴപ്പയില്ലാന്ന് പർഞ്ഞ് ഈ മാസം മാസം വേറേം കൊടുക്കണം അയ്യായിരെ
ആഹ് അങ്ങനെയ്ണ്ട്ല്ലേ
ആഹ് അപ്പ അവുടെ അത് കൊടുക്കണ്ടേ
ഏഹ് ഇവിടെ മാസ മാസ അറുന്നൂറ്
ആഹ് ആഹ് മാസ അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അതില് അത്രേ ഉള്ളൂ മാസം മാസം എത്രാ പിന്നാ നൂറ് അറുന്നൂറല്ല അഞ്ഞൂറാ തോന്ന് മാസം മാസം അപ്പൊന്നാ അതേ മാതിരിയില്ലേനി
ആ
ഇതെന്താപ്പ അയിന്റെ പേര് തിബിയാനോ അല്ല തിബിയാനോ അല്ലല്ലോ അൽബിറോ
ഏത്
അൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പോവാത്ത കുട്ട്
ആഹ് ആഹ് ആഹ് അങ്ങനെ ഏഹ് അങ്ങനെ മറ്റേപ്പം ഇതാറ്റായിക്കാരം സ്ഥാപനം അങ്ങനെ ആയിക്കാരം ല്ലേ
ആഹ് മദർസ് ആ മദർസ് അപ്പൊ ആ ഇസ്ലാമിക്കായി ല്ലെ ആഹ് മദ്രസ്സക്ക് കെ ജി യു കെ ജിക്ക് ആവുമ്പോ ഒന്നാം ക്ലാസ് ഉണ്ടാവും അടുത്ത വർഷം അപ്പ മദർസുക്കും പോവൂല പിന്നെ നാരത്തെ പോവുമ്മാണ്ടെ ഇത് ഇപ്പത്തെ ഇപ്പത്തെ പത്തണിക്കാ വണ്ടി വരുള്ളു അപ്പൊ കുട്ടിക്ക്ന്നാ ഇഞ്ഞി എട്ട് മണി ആവോളം കെടന്നൊറങ്ങിയാലും കൊഴപ്പയില്ല അയിൻ്റെ ശേഷൊക്കെ ആവും ഒമ്പണിക്കൊക്കെ കുളിച്ച് മാറ്റിയാലൊക്കെ മതിയിട്ടാ ഇത് എട്ടരക്ക് വണ്ടി വരും അയിന്റെ മുമ്പേനെ ഏഴിന് സ്വഭാവം
ആഹ് ആഹ്
ആഹ് ഒക്കെ ഗതിയേടു ആണ്
കൊറെ കുട്ടിയാക്കെ നേരത്തെ കാലത്ത് തൊടങ്ങുന്നതും ഗതിയേടാണ്
പി ഈ എൽക്കെ ഉ അംഗൽവാടി ഇതിക്കും പോവാത്ത കുട്ടികളും അല്ലേ.
ഉം, അതെ.
അങ്കലവടിക് പോവണ്ടോൽക്ക് പിന്നെ കുഴപ്പ ഉണ്ടാവില്ല. ഓൽക് പിന്നെ കുറച്ച് ശീലം ഉണ്ടാവ അങ്ങനെ ക്കെ ആയിട്ട് മോനെന്നാ ഉറക്കാൻ നോക്കിക്കോളി നേരം കൊറയയില്ലേ.
എന്നാ ശരി ആ ഓക്കെ ഓക്കെ.